ആഹ് എന്തൊക്കെയാ
ഹലോ ഓ സുഖാണ്
ആഹ്
ആഹ് കേൾക്കണണ്ട് എന്തൊക്കെയാ വർത്താനം ആഹ് ഫുഡൊക്കെ കഴിച്ചി ഉമ് ആരൊക്കെണ്ട് വീട്ടിലു ആരൊക്കെണ്ട് ഓഹ് ഇന്ന് ഫുള്ളു മഴന്നെനി
ആഹ് ഇവടെ അതുപോലെ തന്നെ നല്ല മഴായിന്ന്
ആഹ് ഇന്നെല ഇതേ പോരാ നല്ലേ മഴന്നെ ഇന്നും ഇന്നാലോക്കെ നല്ല മഴ ആഹ് രണ്ടോസായി പ്പം ആഹ് അതന്നെ നല്ല മഴ
ഉമ് ഉമ് വീട്ടിലെ ഹസ്ബന്റും രണ്ട് മക്ക
പിന്നെന്താ ഏഹ് ഏഹ് ഇവടെ മൂന്ന് മക്കളും ഞാനും ഹസ്ബന്റും പിന്നെന്തൊക്കെയ മശ് ചോറൊക്കെ കഴിച്ചോ എങ്ങനെ
ആഹ് ഭക്ഷണം കഴിച്ച് മ
ഏഹ് അല്ലല്ല പഠിക്കുന്നില്ല എഴുതാനുള്ളതൊക്കെ ച്ചി ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. വായന
ആഹ് എത്രാസിലാ പഠിക്കുന്ന.
മൂത്ത ഡിഗ്രിരി രണ്ടാമത്തെ എട്ടില് മൂന്നാമത്തെ ത്തോള് നാല് ല്ല് പിന്നെന്തൊക്കെ ചോറൊക്കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു നിങ്ങളോ?
ഏഹ് ആഹ് ഞങ്ങളും കഴിച്ച് ഞാനന്ന് ചക്കോണ്ട് കൂട്ടാൻ വെച്ചീന്. ചക്ക കൂട്ടാനും ഉണുക്ക മീനും ചോറും ഇന് ഇങ്ങനെയ
റസ്റ്റ് എടിക്കുന്നില്ലേ
ആഹ് ഞാ ന് ഇവിടെ ആ ആകെ ഒരു ചക്ക ഉണ്ടായതേനി ഞങ്ങളെ തൊടൂല്
ആഹ് നമ്മള്ന്നെന്ത്യ്ത് മക്കള് കൊറേ ദിവസായി പറേന്ന്. ചക്ക വറക്കാന്. ചിപ്സ് ഉണ്ടാക്കാന് അങ്ങനെ ഇന്നാ അത്ണ്ടാക്കി.
ഏ അത് രസാ അല്ലേ?
ആഹ് വെറുതെ ഇരിക്കുമ്പങ്ങനെ കഴിക്കാന്.
കഴിക്കാൻ രസാ ഉം ഞാന് അതേപോലെ എനിക്ക് കൂട്ടാൻ അധികം ഇഷ്ടം. മക്കൾക്ക് അങ്ങനത്തൊക്ക ഇഷ്ടാ ശെ അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുത്താ വർത്ത് ഉണ്ടാക്കി കൊടുത്താ ഇഷടാ.
ആ എങ്ങനെ ഉണ്ടാക്കാത് വർത്തരച്ചെക്ക ചെയ്യ.
അല്ല ഞാന് ഇങ്ങനെ സ ശക്കയും പച്ചമുളകും ഒക്കെ ഇട്ട് കാണ്ട് വെച്ചിട്ട്
ആഹ്
പിന്നെ തൂമ്പിച്ച് ചീരുള്ളി വെളുത്തുള്ളിയും കടുവും കറി കറിവേപ്പും പിന്നെ ചുവന്ന മുളകില്ലേ? അത് ഇട്ട് കണ്ടണ്ട് വറവിട്ട്. അങ്ങനെണ്ടായി ആഹ് തേങ്ങ ഞാൻ അരക്കലില്ല ഞാൻ പിന്നെ ഞാൻ അധികം കൂട്ടുള്ളു ചക്കക്കൂട്ട ക്ക് മക്കൾക്കൊന്നും ഇഷ്ടല്ല അപ്പൊ പിന്നെ
ങ്ങ
ആഹ്
പച്ച കറിയ കോഴിക്കറിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒക്കെ പാർന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ്.
നമ്മള ഇങ്ങനെ വെക്കുവ പിന്നെ നമ്മള ഇടിച്ചക്ക ഒക്കെ വെക്കൂല്ലേ തേങ്ങ വർത്തെരച്ചിട്ട്.
ആഹ അങ്ങനെ വെക്കൂം ആഹ ഇസ ഒക്കെ പിന്നെ ഇറച്ചി വക്കും പോലെയും പിന്നെ ഉപ്പും മുളകും ഇട്ട് വെച്ച് വണ്ട് അങ്ങനെ തോന്നും പക്ഷെ അങ്ങനെയൊക്കെ രസാണല്ലോ ഉം പക്ഷേ പണിയെടുക്കണം അത്ര പിന്ന ഇരുന്ന് പണിയാണല്ലേ
ഉണ്ടാക്കി ഇവിടെ ഹസ്ബൻഡന് എല്ലാം ഇഷ്ടം.
ആ ആ മടി ഉണ്ടാവരുത്. മടിയല്ലാതെ പണിയെടുക്കണം.
എന്താ എന്താ പറയാ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടാ.
ഹ ഇഷ്ടാ എനിക്ക് പിന്നെ അങ്ങനെങ്ങോട്ട് ഇഷ്ടല്ല. ന്ന പിന്ന നക്ക് ചെയ്യേണ്ടി വന്നാ ചെയ്യന്നെ. ഏ നമക്ക് കുക്കിങ്ങിനാണ് മടി പിന്നെ ക്ലീനിങ്ങിന് അത്ര മടി ഇല്ല
ആ എനക്ക് എന്തെങ്കിലും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാന്.
ഞാൻ ചെറുപ്പത്തിലേ എന്റെ എന്റെ അനി ഞാൻ ഒന്നര വയസിന്റെ മാറ്റ അന്നേ ഞാന് ക്ലിനിങ്ങിന് പോവും കുക്കിങ്ങ് ഓളോരോന്ന് ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെക്കും പക്ഷെ എനിക്ക്ന് താല്പര്യല്ല ഞാന് അടച്ചരിയാ തൊടക്ക അങ്ങനെണ്ട് അത് കഴിഞ്ഞ എന്റെ കഴിഞ്ഞ്
ഞാനെന്നാ നേരാ തിരിച്ചാ
ഏ ഓള എങ്ങനെയ്നി ഓക്കെ ഇങ്ങനത്തെ എന്ത സ്ഥല ഓക്ക് തന്നെ അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കി വെയ്ക്കുക അങ്ങനെ തേനി
കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ പി ഫോണൊന്നും അങ്ങനെ ഉണ്ടാവൂലല്ലോ അപ്പൊ ഓരോരോ കുട്ടികൾ എന്ത് ചെയ്യോ ഓരോ റെസിപ്പി പറയുമ്പോ അത് നോട്ടില് എഴുതിയെടുക്കും എന്നിട്ട് വീട്ടിൽ വന്ന് പരീക്ഷിച്ചു നോക്കും അങ്ങനെ ആ ഒരു ടൈം പഠിച്ചതാ മിച്ചർ പിന്നെ വെട്ട് കേക്ക് അങ്ങനെല്ലാം ഇണ്ടല്ലോ
സംഗതി രസാ ഓള് ണ്ടാക്ക്ണ രസാ ഓള് ഇതേ പോലെ എല്ലങ്ങനെ പരീക്ഷിക്കും ഓക്ക് ഇപ്പളും ഇഷ്ട അങ്ങനത്തൊക്കെ ഉണ്ടാക്കാ നെയ്യപ്പം കുയ്യപ്പം ഞാൻ അങ്ങനത്ത ഒന്നും ഉണ്ടാക്കൂല എനക്ക് ഒക്കെ മടിയാ പിന്നെ മക്കള് മക്കള് പഴംപൊരിയോക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ ചെലപ്പ ഉണ്ടാക്കി ബ്രെഡ് പൊരിച്ച അങ്ങനത്തെ പണിയൊക്കെയെടുക്കും പിന്നത്തന്നെ ഞാൻണ്ടാക്കി ആ നോമ്പിന് പിന്നെ കൂടാതെ കഴിയൂലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാക്കും അല്ലാത്ത ടൈമിലൊക്കെ മടിയാ
പിന്നെ അധികം എണ്ണ എണ്ണ കടി കഴിക്കുന്നതും
ആഹ് കേടാാണ് ആ പിന്നെ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ നമ്മള് കൊറേ കഴിച്ചുപോവും കടയിൽന്ന് വാങ്ങുമ്പോ അളവുണ്ട്
അതന്നെ ആ ഒന്ന് വെച്ചിട്ടേ നമ്മള് വാങ്ങിക്കുള്ളു
വാങ്ങിക്കൊള്ളൂ ഇപ്പൊ പ്രത്യേ ച്ചും പൈസയൊക്കെ കൂടിയോണ്ട് അധികം വാങ്ങി കഴിക്കൂല ഞങ്ങളെ ഇന്നലെര് എങ്ങനെ പീടിയെന്ന് വാങ്ങുമ്പോളേ
ആ ആഹ് ഇല്ല അതന്നെ നമ്മള് പീടിയെന്ന് വാങ്ങുമ്പോ ഒന്നേ കയിക്കൊുള്ളു വീട്ടിലാകുമ്പോ അതെന്തയ്യും മൂന്നോ നാലോ കഴിക്കും
ആഹ് നാലും പിന്നെ ബാക്കി ഉണ്ടെങ്കി കളയണ്ട ച്ചു അതും ഒക്കെ കഴിച്ചു കൊറേ കൊറെകഴിച്ചു
നമ്മള് സ്ത്രീകൾ ഏറ്റവും വല്ല കൊഴപ്പ അത് ഈ കളയുണ്ടല്ലോ എന്ന് കരുതിട്ട് എന്ത് ചെയ്യോ
ആഹ് കഴിക്കും പിന്നെ മക്കൾക്ക് കൊടുക്കണ ബാക്കി ഉണ്ടെങ്കി അതും കഴിക്കും ചെറിയ മക്കളാണെങ്കില് അങ്ങനെ പിന്നെ ങ്ങ നമ്മള് അങ്ങനെ ചീർ
അതന്നെ അത്ന്നെ ഞാന് തടി കൊർക്കാൻ എല്ലാം നോക്കും പക്ഷെ പക്ഷെ ഞാൻ പറയായും ഇങ്ങളെ ഈ ബാക്കി ഇടുന്നുന്നത് കൊണ്ടാ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ തടിക്കുന്നത്ന്ന്
ആഹ് അത് പിന്നെ നമ്മള് നമ്മള അളവിനില്ല നമ്മള് വേറെ കഴിച്ചും ചെയ്യും അത് അതന്ന് വെള്ളത്തിണ്ട് എണ്ണത്തില ഉണ്ടാവുല അങ്ങനെ
നല്ല നോക്കുകയും ചെയ്യും പക്ഷെങ്കിലോ ഇപ്പറത്തന്ന്
ആ കഴിക്കയും ചെയും ഫാസ്റ്റ് ഫുഡ് ഒക്കെ കിട്ടിയ പിന്നെ കണ്ട്രോൾ അങ്ങനെ പോകും ചെയ്യും അതന്നെ പ്രശ്നം ജിമ്മിന് പോണണ്ട് ജിമ്മന് പോവും ചെയ്യും. ഭക്ഷണം കഴിക്കുന്നുണ്ടും രണ്ടും ഉണ്ട്.
ജിമ്മിന് പോയ വ്യത്യാസംണ്ടാവോ.
വ്യത്യാസം പറഞ്ഞാ നമ്മള് എല്ലാം ഫുഡും ഒക്കെ എല്ലാം കണ്ട്രോൾ ചെയ്യണം. ഞാന ഇതേപോലെ അറുപത്തി എഴുപത്തിനാല് കിലോ ഉണ്ടായിന്.
ആഹ
തേഴ്മക്ക് വന്നീനി നോമ്പിന്റെ മുന്നായിട്ട്.
ആഹ
ഒ വന്നീന് പക്ഷെ ജിമ്മിന് പോയാണ്ട ഒരു ആറു മാസം ഒക്കെ പോയിന്. അന്ന ഭക്ഷണ ഇൻട്രസ്റ്റ് എനി ഇപ്പ അതിന് മാണ്ടിട്ട് ഇപ്പ വെറുതെ പോവ.
ആ പിന്നെ നമ്മള ഇപ്പോജിമ്മിന് പോയല്.. അത് നിർത്തുമ്പോ പിന്നെ വീണ്ടും തടി കോ.
ആഹ വീണ്ടും തടിച്ചും. ഇപ്പൊ ഞാൻ പഴയ പോലക്കായിന് ഏകദേശം പയ പോലെയിന് രണ്ടു മാസം കൊണ്ട് പയ നോമ്പ. ഴിഞ്ഞിട്ട് പതികംന്ന ആയിട്ടില്ലല്ലോ.
ആഹ
പ അയേ പോലെ ന്യായം ചെയ്തണ.
തൈറോയിഡ ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് കുറയാത്തത്ന്ന് പറഞ്ഞഞ് ഞാൻ ഡോക്ടറെ കാട്ടി.. അതെ
ആഹ്ന് തൈറോയ്ഡ് ഉണ്ടായ പിന്നെ പെട്ടൊന്നും കുറയില്ല. പിന്നെ ഞാൻ അതേപോലെന്നെ ഭ.. ഭക്ഷണം കഴിക്കന്ണ്ട് അങ്ങനെ പോണ്ട് ടൈം പാസ്. കൊറേ ശങ്ങാഴ്ചകള് കിട്ടീന് ജിന്മ്മിനെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. അതൊരു മനസ്സിന് സ..
ഞാനും കൊറ ഫാസ്റ്റിങ്ങും എല്ലാം ചെയ്ത് നോക്ണ്ടായി... വർക്കഔട്ട് എല്ലാം ചെയ്തെങ്കില് ഒരു വലിയ വ്യത്യാസം വരാത്ത. ണ്ട് ഡോക്ടറെ കാണിച്ചതാഅപ്പ പിന്നെ തൈറോയിഡ് ഉള്ള. ത കൊണ്ടാ കൊറയാത്തത്ന്ന് പറഞ്ഞ ഉം ടൈം എടുക്കും. തൈറോയ്ഡ് ഉള്ളവർക്ക് വയലായിട്ട് അറണം ഉം.
എ.
പെട്ടന്ന് പത്ത് കിലോ കൂടി. വെയിറ്റ് ഒരു കാരണോ ഇല്ലാണ്ട് അപ്പള എനിക്ക് ഡൗട്ട് ത.. എന്തോ ഇഷ്യു ഉണ്ടോ എന്നുള്ളത് തൈരോടോ പി സിയോടോ എന്തോ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്തതാ.
അങ്ങക്ക് എങ്ങനെ രക്തത്തിലോ അതോ പിന്നെ മോഴായിട്ടോ അങ്ങനെണ്ടാവു ലെ..
അല്ല മൊയ ആയിട്ടൊന്നില്ല എൻക്ക് ചെറുങ്ങന ചെറുതായിട്ട്. റ്റുള്ളൂ അഞ്ചോ ആറോ അങ്ങനെ ആ ഒരു അക്കൗണ്ടിലേ വരുന്നുള്ളൂ.
ഏ ന്റെ അനിയത്തിക് ഉണ്ട് അത് പിന്നെ രക്തത്തിലാണ്. ന്നേക്കോളു എനിക്കനെ കറക്റനിക്കഅതിനെപറ്റി അറിയില്ല. ആ രക്തത്തിലാണ് ന്ന് പറഞ്ഞേക്കാം. പിന്നെ ഓളെ ഓളെ പിന്നെ ഹസ്ബൻറിന്റെ. പിന്നെ ചങ്ങായിക് ഇണ്ടായിനി അത് ഇപടെ മോയ ഇന് പറഞ്ഞ്. അപ്പോൾറിയ പല രണ്ട് പല തിലും ഉണ്ടാവും പറഞ് രക്തത്തിലും ഉണ്ടാവും അല്ലാതെയ ഉണ്ടാവും.
ഉണ്ടാവും എന്റെ സ്കാനിങ് എടുത്ത് നോക്കി പക്ഷെ അതിലൊന്നും കുഴപ്പ ഇല്ല പിന്നെ മൂന്ന് മാസം. മെഡിസിൻ എടുത്ത് ഇപ്പ മെഡിസി നിർത്തിയിട്ടാ ഉള്ളത് ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഉ എന്നിട്ട് പിന്നെ മരുന്നട് സ്ഥിരായിട്ട് കുടിച്ചാ മതി.
ഇ പോ ഇപ്പൊ നിർത്തിയിട്ടാള്ളത്. ഇനിയിപ്പോ ഒന്നും കൂടെ നോക്കിട്ട് ഉണ്ടെങ്കില് മെഡിസിൻ തുടരാ അല്ലെങ്കിൽ എന്ത് ചെയ്യാ. അവിടെ നിർത്താന്നാ പറഞ്ഞത്
ഓക്ക് ഇപ്പോ ഒരുപാട് കൊ കൊല്ലായിട്ട് ഓക്കരു ഓള കുട്ടിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായി കുട്ടികൾക്കൊക്കെ എന്തും ഉണ്ടാവും അംഗവൈകല്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞഞ് തൈറോഡ് ഉ
ആ ആ
അങ്ങനെയൊക്കെ പറഞ്ഞീ ഡോക്ടർമാർ ഓളോട് പക്ഷേ ഒപ്പോ രണ്ട് കുട്ടിയുണ്ടായള കറക്റ്റില് മരുന്നും കുടിച്ച് നിന്നപ്പം കറക്റ്റ് നിന്നപ്പോൾ ഒരു കുഴപ്പല്ല
ആ അതിനെ അത് ആ മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുക്ക് കൊഴപ്പം ഉണ്ടാവാം അതാവുമ്പോ നമുക്ക് പ്രശ്ന മുണ്ടാകില്ല മെഡിസിൻ കഴിച്ചാല്
വലിയ കുഴപ്പല്ല
ആ ആ
ഗുളികന്നോ എത്രോ ചെറുപ്പത്തിൽ തുടങ്ങീന കേട്ടോ
ആ ഞാനിന്ന അത്ര ഒന്നായിട്ടില്ല ഞാനൊരു മൂന്നോ നാലോ മാസമേ കഴിച്ചിട്ടുള്ളൂ പിന്നെ നിർത്തിയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞപ്പോ
ആ ആ ആ അല്ലപ്പോ കുടിച്ചാ പിന്നെ സ്ഥിരമായിട്ട എന്ന ആയിക്കോട്ടെ
ആ